ഹലോ
ഹലോ
ആ എന്ത്‌ണ്ട് വിശേഷം?
നല്ലതന്നെ ഇത്തിരി ഉത് ആ കഴിച്ചു എന്ത ചെയ്യ്ന്ന്?
ഞാന് ഇവടെങ്ങനെ കെടക്കാ ഇന്നെന്താ പതിവില്ലാതൊരു വിളിയൊക്കെ?
ചുമ്മാ ഉം
അമ്ള് എന്ന് കണ്ടതാണ് അമ്മക്ക ഫ്രണ്ട്സ് എല്ലാർക്കും പാടങ്ങ് കൂട്യലോ?
കൂടണം എവിട്യ കൂട എല്ലാരും ഒന്നിച്ച്? എല്ലാരും ഫ്രീ ണ്ടാവോ മഴയല്ലല്ലേ?
മഴയാണ് പക്ഷേ അമ്മക്ക് ഫ്രീ ഫ്രീ നോക്കീട്ട് കാര്യല്ല അല്ല ആർക്കൊക്കെ പറ്റ് റ്റ്ണ ഓലയ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊർത്ത് കറങ്ങാ പോയാലോ?
പോകണം പോകണംന്ന് ആഗ്രഹുണ്ട്.
ആ കൊറെആയല്ലോ നമ്മളെല്ലാരുംമ്പാടെ ഒന്ന് കണ്ട്ട്ട് കൂട്ട്ര്ത്തിളൊക്കെ കാണാ പൂതി ആവ്ണ്ട്.
ആ എല്ലാരി വിശേഷങ്ങള് എന്താമോ? ഉം മഴയില്ലാത്ത ടൈമ് നോക്കി പോവേണ്ടി വരും.
വോ ഈ കാലംഏ മാസം അട്ത്ത മാസംക്കെ നല്ല മഴയായോണ്ട് മഴയില്ലാത്ത സമയ
എല്ലാ ചെല ദെവസങ്ങളിൽ കൊറച്ച് കൊറവ്ണ്ടല്ലോ.? ഇന്നെലം ഇന്നെലം കൊറച്ച് കൊറവുണ്ടേയിരുന്നു.
ആ ഇന്നലെ കൊർച്ച് കൊറവ്ണ്ടായ്നു.
പക്ഷെ വിശ്വസ്ക്കാ പറ്റൂല പെട്ടെന്ന് വരുവാ
ആതന്നെ അതെന്നെ.
ഉം ഉം
നമ്മള കുട്ടിക്കാലത്തൊക്കെ മയക്കായപ്പ ന്ത്‌ രസേനീ
ഉംഉം ഇപ്പ മഴയായ സ്കൂളില്ല.
ആ ഇപ്പ മയായാ സ്കൂള്ള ത്ര മയയാലു സ്കൂൾ ണ്ടായ്നു.
ആ മഴയും കൊണ്ട് സ്കൂൾ പോണം ഇപ്പത്തെ കുട്ട്യേക്ക് മഴ ചെറുങ്ങനെ വെരുമ്പോ തന്നെ സ്കൂൾ ലീവായി.
ആ വീട്ട്ന്ന് നനഞ്ഞിട്ടാന്ന് വീട്ട്ന്ന് എന്തോരു ചീത്ത കിട്ടാ.
ഉം സ്കൂള് വിട്ട് വരും കൊട ണ്ടായാലും കൊടെ ല്ലല്ലോ മഴയും ന്നനഞ്ഞിട്ടല്ലേ വെരുവാ. കൊട നനക്കാൻ വേണ്ടി മടിയന്നല്ല.
ആ ന്നിട്ട് ഓരോക്കെ ചോയ്ച്ചും എന്തിനാപ്പം ആ് ണ്ട് ണ്ട് ഇപ്പളുണ്ട് ഇപ്പളു ണ്ട്.
മയത്ത് മ്മ്ള് എത്രങ്ങാനും കട്ലാസ് തോണിയൊക്കെയാണ് ഉണ്ടാക്കിന് ഇപ്പത്തെ കുട്ടികക്കൊന്നും അതന്നെ അറിയില്ല
ഇല്യ ഇപ്പഴത്തെ കുട്ടിക്ക് ഫോണേ വേണ്ടു
അതന്നെ
ഉം
പണ്ട് സ്കൂള് പഠിച്ചിന്ന സമയത്ത് മഴ കാരണം എപ്പളെങ്കിലോക്കെ ക്ലാസ് നാര് ത്തെ വിട്ടാ എന്തൊരു സന്തോഷേനി അങ്ങൻത്ത കാല അല്ല ഈ സമയം ഇപ്പ കുട്ടിയെക്ക് സ്കൂളന്നല്ല
ഇല്ല അവര് ഓരോ ദിവസം റെഡ് അലർട്ട് ഇണ്ടോ സ്കൂള് ലീവ് ഇണ്ടോ നോക്കി നിക്കല്ലേന്ന്
ആ ഞമ്മളെ കാലം ഇപ്പത്ത കാലെക്കെ എന്തൊരു മാറ്റാണ്
ഉം ഉം മഴത്ത് നിക്കാന് ഒരുസുഖം തന്നെ
മഴ ചൊർന്നിട്ട് എന്തായാലും പോവാം കൂടൂല നമ്മക്ക് അതുകൊണ്ട് നമ്മളെ ചങ്ങാഴ്ചളൊക്കെ പാടെ വിൾച്കാണ്ടെ ഇപ്പ പിന്നെ അമ്മ മ്മർ ബസ്സില് പോവു ചെയ്യാലോ ഫ്രീ അ
ആഹ ഫ്രീ ആണല്ല ആഹ അല്ലാരും കൂടി അഭിപ്രായം ചോഴിച്ചിട്ട് കൂടണം
എങ്ങട്ടെലൊക്കെ പോവാ അല്ലാരുംപാടെ ഒന്ന് കൂടും ചെ ചെയ്യാ വർത്താനം പർഞ്ഞ്
ആ
ചിർച് കൾ
നോകാം മ്.
അപ്പൊ മഴ അഥവാ മഴ പെയ്യാണെങ്കിൽ നല്ല കട്ടൻ ചായയും പരിപ്പ് പാടയും പഴംപോരിംരൊക്കെ കഴിക്കും ചെയ്യ
മഴയുംകഥ പറച്ചിലും.
മക്കളൊക്കെ പെരെല് നിർത്തിയാണ്ടാണ് പോവാ നമക്ക്.
ഉം നമ്മള് മാത്രം ന്നാലെ നമക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റു മക്കളെ മക്കളെ നന്ച്ചാല്.
സമയത്തല്ലേ.
ഉം മക്കള് മഴ വെച്ചാ കെട്ടിയേമാരെ കമ്പ് കിട്ടേണ്ടി വരും. മ് ആഹ് അവരെ കൂട്ടി ഹോസ്പിറ്റൽ പോവാതെ നേരണ്ടാവൂ.
അതന്നെതന്നെ ഞമ്മൾതാവുമ്പോ നമ്മക്ക് സഹിച്ചാ മതി ഹേ ഹി ഹി
ഉം.
ചങ്ങാഴ്ചകളൊക്കെ പാട നമ്മള് എങ്ങട്ടാ പോവ ഏത് സ്ഥലത്തൊക്കെ പോവ ബീച്ചക്കോ അതോ വേറെങ്ങട്ടിം പോണോ?
ബീച്ചിക്കാട്ട് പോവ. ഉം എല്ലാരോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട്.
ആഹ് എള്പ്പം പോയിര്ന്ന സലം നോക്കേനില്ലേ നമ്മക്ക്.
വീട്ട്ക്ക് വേഗത്തും വേണ്ടേ മഴ രാത്രിയാവുമ്പോത്ത്ന് മഴ ആയ രാത്രിയായ നമ്മക്ക് ബുദ്ധിമുട്ടല്ലേ.
ആഹ് സ്കൂളുള്ള ദിസം നോക്കി പോവാന്ന എന്ന കുട്ടികളെ സ്കൂൾ പോയാ മതിയല്ലേ.
ആഹ് അതെ അതെ അതെ സ്കൂള്ട്ട് വരുമ്പോത്തിന് നമ്മക്ക് ഇന്നാ പോരും ചെയ്യാ.
ആഹ്
ഉച്ചക്ക് ഏതെങ്കിലെരു.
പിന്നെ എതേലും കടേ കേറീണ്ട് ചോറോ അങ്ങനെ എന്തെലും കഴിച്ചാണ്ട് പിന്നെ വൈകുന്നേരം നമ്മക്ക് ഇതേ മാതിരി. തരെ കട കയറിയാണ്ട് ചായൊക്കെ കുടിച്ചാണ്ടൊക്കെ നമുക്ക്ന്താ നമുക്ക് ഒരേ വർത്താനം പറയണം അ ത്രറതി
നമ്മക്ക് വൈബ് ആഹ്.
ഞമ്മളെ പെരേലാവുമ്പ നമക്ക് മഴയുമ്പോ ജനൽത്തൊക്കെ ഇരുന്ന് ആ മയത്തുള്ളി ഒക്കെ ഇങ്ങെനെ ഒൽച്ചോര്ന്നൊക്കെ നോ ക്ക
ഉം
ഇപ്പ മഴ ആയൊണ്ട് എല്ലോട്ത്തും നല്ല പച്ച കളറ മറ്റ വേനൽക്കാല ആയാലേ എന്തേനി
ഉം ഭയങ്കര ചൂട് ഇപ്രാവശ്യം ഭയങ്കര ചൂടല്ലായിരുന്നോ
ഓ നല്ല ചൂടേനി
ഉം
മഴക്കാൽത്തൊക്കെ നമുക്ക് എന്താ മഴക്കാൽ ത്തലെല് യാത്ര ചെയ്യല് രസാണ്
ആ രസം തന്നെ ബസ്സിലെല്ലാം പോവാൻ നല്ല രസല്ലേ മഴയും
ആ മഴയും കണ്ട് ചെറിയ മഴയാവണം ന്നാലെ രസള്ളൂ നല്ല മഴ പെയ്ദ രസ
അതു വ പോക്ക് ശരിയാവൂല
ഏ
നനഞ് പണിയാവല് ശരിയാവൂല ചെറ്മാതി
ആ നന ആ ഞമ്മളങ്ങട്ട്
ആ
അതേമാഴിരി മഴ നല്ല മഴ പെയ്യുമ്പളെ എല നമ്മളെ ആ എലമ്മലൊക്കെ തുള്ളിത്തുള്ളി കാണുന്ന ആ ചാറ്റൽ മഴ പ്രശ്നല്ല
ഉം
മഴ പെയ്യ്ണ ശബ് സൗണ്ട് കെട്ടാണ്ട് നല്ല പാട്ടൊക്കെ കേക്കാ നല്ല രസാ ലെ
ഉം നല്ല പാട്ടും കേട്ട് ഉം
ഇപ്പത്തെ മഴന്നും അഴിന് പറ്റൂല അമ്മളെ അമ്മളെ കുഞ് പ്രായത്തിലല്ല മയെക്കെനി രസം. ഇപ്പൊ ഉച്ചക്കും വെഴിലെന്നെണ് രാ ത്രിക്കെണ് മഴ പക്ഷെ അതുകൊണ്ട് കട്ന്നോർങ്ങാൻ സുഖ.
ആ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വരികയും ചെയ്യുന്നു മഴ. പെട്ടെന്ന് പോവേം ചെയ്യും അങ്ങനെള്ള മഴയ ഇപ്പൊ.
ആ അപ്പൊ അതുകൊണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടാനേ വല്യ പാടാ.
ആഹ്
ഡ്രസ്സ് ഒന്നുംഉണങ്ങുലല്ലോ മിഷീനിൽ ഉണക്കിയാലും ആഹ് മെഷീനി ക്കാലും തന്നെ ആരോ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടാനും നല്ല പണിയാ
ആഹ്
രാത് എല്ലാം സുഖമായിട്ടുറങ്ങും ചെയ്യാം എല്ലാം കൊണ്ട് കൊറെ ഉപകാരം ഉണ്ട്.
ഉണ്ട് ആഹ് വേറൊരു ഇത്. ഈ പ്രശ്നം പിന്നെ മഴ കുറവായത കൊണ്ട് പ്രളയങ്ങൾ അങ്ങനത്തെെയൊന്നുംല്ലല്ലോ. അല്ലെങ്കില് ഈ സമയത്ത് നല്ല പ്രളയങ്ങളല്ലേ
ആലോയിച്ചാ വയ്യാലേ കഴിഞ്ഞോവശ്യൊന്നും കഴിഞ്ഞറാശ്യ ചെല അന്റെ മുമ്പ് പ്രശ്ം നാലോയ്ക്കാൻ വയ്യ
ആഹ്
ഉം
പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറവാണല്ലേ മഴ
മഴ കുറവാണ് ഇന്ന് ഇ മഴക്കാലാണ് പറയാൻ പറ്റൂല ഭാവി ഇഞ്ഞും അങ്ങട്ട് അങ്ങനെയണെന്ന് അറിയൂല്ലല്ലോ. പക്ഷെ മഴ കുറവായാല് നമ്മുക്ക് ബുദ്ധിമുട്ട്. ണ നമ്മള് വേനൽക്കാലം ആകുമ്പോ നമ്മക്ക് പിന്നെ
ആഹ് വെള്ളത്തിനെല്ലാം ബുദ്ധിമുട്ട ആഹ്
അപ്പൊ മഴ ഇണ്ടായാലും കുഴപ്പ കൂടിയാലും കുഴപ്പാണ് കുറഞ്ഞാലും കുഴപ്പാണ് ആ ഒരു അവസ്ഥ.
ബ മീഡിയം വേണല്ലേ
പണ്ടക്കെ എത്ര നേരം മഴയാലും ഏഹ്
ഉം
ആ പണ്ടേ എത്ര നല്ല മഴയാലും ഇ പറഞ്ഞമാതിരി വെള്ളപ്പൊക്കൊ ഒന്നും ഉണ്ടാവൂല്ലല്ലോ.
ഇല്ല പണ്ട ഇങ്ങത്തെ ഒന്നും കേൾക്കറേ ഇല്ല ഇപ്പൊ ചെറി കുറച് ഇത് പെയ്യുമ്പതന്നെ പ്രളയം വെള്ളപ്പൊക്കം
ഭൂമി കുലുങ്ങുക അവിടെ കുലുങ്ങുക ഇവിടെ കുലുങ്ങുക മതില് ഇടിയാ.
ആ ഉം
അപോ മഴയും പേടിയണേ വേനലായാല് പേടിയ വേനലായാൽ സൂര്യാഘാതം
സൂര്യ ഘാതം
ആകെ നല്ല കാലം കിട്ടണത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറും. നവംബർ ഡിസംബർ ആഹ് ആഗസ്റ്റിലൊക്കെ മഴ തന്നെയാണ് ആഗസ്റ്റ് സെപ്റ്റംബറാക്കെ മഴ തന്നെയാണ്.
ആ ഡിസംബർ ആഹ് ഫെബ്രുവരിതന്നെ ചൂടും തുടങ്ങില്ലേ.
ആഹ് പക്ഷെ ഫെബ്രുവരി ഒക്കെ ഫസ്റ്റ്ന്നെ ജനുവരി കഴിയാൻ കാ ഫെബ്രുവരി വരെ ചൂടിന് വരവൽക്
ആഹ്
മാർച്ചിലൊന്ന് പറി വേണ്ട.
ഉം.
രാത്രി കിടക്കുമ്പോള്ള ബുദ്ധിമുട്ട് വേറിം ആഹ് എന്തൊരു ചൂടാണ് ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയില്ല ചൂട് കുരു. മക്കക്കൊക്കെ
ചൊറിച്ചലും ചടൂരു.
ആഹ് എത്ര കുളിച്ചാലും അന്നും മതിയാവൂല അപ്പളാണീ വള്ളം ഉണ്ടാവൂല.
ആഹ് വെള്ളം ഉണ്ടാവില്ല ഇപ്പൊ ഇപ്പൊ ഒരു നേരം എങ്ങനെയ കുളിക്കൂ. തണുപ്പ് കൊണ്ട് കുളിക്ക ആഹ് കുളിക്കണം വിചാരിച്ചാ സമയത്ത് വെള്ളം ഉണ്ടാവൂല.
ആഹ് അതന്നെ അതന്നെ.
ഓരോന്നിനും ഓരോ
ഉം ഓരോര അവസ്ഥ.
ആഹ്
ഏ
എന്നട്ട് ഭക്ഷണം കഴിച്ചില്ല എന്നാ നമ്മള ഫ്രണ്ട്സ് ആളോടൊക്കെ പറയോണ്ടോ നമ്മളെ ഗ്രൂപ്പില് നമ്മ അങ്ങനെ ജസ്റ്റ് പോക ടൂറ് പോവാന്ന് ഒരുമിച്ച് കൂട ആരൊക്കെ ഇണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ വോയിസ്സയക്കാ.
ആഹ് എല്ലാരും അഭിപ്രായം നോക്കീട്ട് എല്ലാർക്കും ആഹ്. ആഹ് ആഹ്ആഹ് എല്ലാരും അഭിപ്രായം നോക്കിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാ
ആഹ് ആയിക്കോട്ടെ അപ്പൊ ഞാനന്ന ഗ്രൂ നമ്മള. വാട്സപ്പ് നമ്മ ഫ്രണ്ട്സ ആള കൂട്ടാതിആളെ ഗ്രൂപ്പില് വരാ അപ്പൊ. എന്നായാല് ഞാനൊരു ഹായ വെച്ചാണ്ട് വാക്കി നമുക്ക് തുടക്കം വെച്ചാണ്ട് ഇജും തുടങ്ങിക്കോണ്ടിട്ടോ. ന്നാന് അയിലെ വരാട്ടോ ഓക്കേട്ടോ.
ആഹ് ഓക്കെ പിന്നെ വിളിക്കാ
ആഹ് തെ